ഹലോ
ഹലോ കേൾക്കുന്നില്ലേ
കേക്കണ്ട് എന്താ വർത്തനോ
നല്ല വർത്താനം
ഏഹ് എവിടെ ഒരു വിവരം ഇല്ലല്ലോ കുറച്ചു കാലായിട്ട്
ണ്ട് നിങ്ങളല്ലേ വിവരല്ലാത്തെ
എങ്ങനെ കിട്ടി ആരൊക്കെ ആരോടൊക്കെ ചോദിച്ചിട്ട ആഹ് മളെ കിട്ടിയത്
ഓ അത് ശരി എന്തൊക്കെയ എന്നിട്ട് വിശേഷങ്ങളൊക്കെ
സുഗ് ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം
അത് ശരി
മ് അനക്ക് എത്ര കുട്ടികളാടി ഏഹ് പെൺകുട്ടികള ഹലോ
ആഹ് പറഞ്ഞോ
ഏഹ് അന്റെ പോല ചായപ്പണിയൊ കഴിഞ്ഞാ ആപ്പൊ കേക്ക്ണ് ണ്ട്
പണികളൊക്കെ ഏകദേശൊതുങ്ങി. ചായ ചായപ്പണി കഴിഞ്ഞു മു മുറ്റടിച്ചോരല് അലക്കലൊക്കെ കഴിഞ്ഞു ന മോള പറഞ്ഞയക്കാണ്ട് സ്കൂള്ക്ക്
തരംങ്ങൊണ്ട് ആഹ്
ഞാന് രാവിലെ നേരത്തെ നീറ്റ്നിന്ന് എ ക്കലില്ല ഇന്ന് കൊറച്ച് നേരത്തെ എണീറ്റ്ന്
ആഹ്
ഞ മോളെ സ്കൂള്ല് പറഞ്ഞയക്കാണ്ട് കുട്ടീളൊക്കെ പോയൊ
ആഹ് കുട്ടീളും പോയ്
ഏ നേര്
ആഹ് ആഹ് ഓള് നേരത്തെ പോവും ചെറുത് ചെറ്തിന് രണ്ട് വയസ്സ സൈറ്റൊള്ളു
ആഹ് ആഹ് അയ് ശരി അപ്പൊ എത്രീല മൂത്ത കൂട്ടി എത്രീല
അഞ്ചാം ക്ലാസ്സില്
ആഹ് അയ് ശരി
അങ്ങനെ അന്റെ കല്യാണൊക്കെ നേര്ത്തെ കഴിഞ്ഞൊ
ആഹ് ഇന്റെ കല്യാണം നേര്ത്തെ കഴിഞ്ഞത്
ഏഹ് എല്ലെടീ എന്താണ് ഞായറാഴ്ചൊക്കായ ബിരിയാണിക്കെ ഇണ്ടാക്കല്ണ്ടാ
ആഹ് ബിരിയാണി ഇണ്ടാക്കല്ണ്ട് ബിരിയാണി അതിക ദിവസം ഇണ്ടാക്കല്ണ്ട്
ഏഹ് അത് ശരി ദോശയണ് എന്നു ഞമ്മളെ ഇന്നും ദോശ്യ
ഞമ്മളെ ദേശീയ ഭക്ഷണം ആണ്ലെ
ജ് പിന്നെ ഡിഗ്രി ഒക്കെ ഇടുത്തെടീ
ഡിഗ്രി പിന്നെ കംപ്ലീറ്റായില്ല അങ്ങ ആഹ് അത് വിശേഷായ ടൈമില് പിന്നെ നിർത്തിയതാണ് പിന്നെ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ അയിന്റെടയ്ല് കമ്പ്യൂട്ടർ ട്ടീ ട്ടീ സി ഇട്ത്തീര്ന്നു
ആഹ് ശരി
അത് കംപ്ലീറ്റാക്കി
ആഹ് ഇന്നിട്ട് കൊ ഞാൻപ്പൊ ഒന്നും ചൊയ്ച്ചലില്ല മളെ ഇപ്പ ഞാൻ ഇപ്പ വിചാരിച്ച അന്ന് പഠിച്ചാ മതിയേനുന്ന് ഇപ്പൊ കുട്ടീളായപ്പൊ
ഉം കഴിയൂലെ അതാണ് ഞാനിപ്പൊ ഓൺലൈനായി ഇങ്ങനെ ചെറിയ വർക്ക്കളിങ്ങനെ ചെയ്യ്ന്ന്ണ്ട് ന്നല്ലാതെ അന്നത്തെ ആ കമ്പ്യൂട്ടറ് സർട്ടിഫിക്കറ്റില്ലോണ്ട് പിന്നെ ഇപ്പൊ ഡാറ്റ എൻട്രി അങ്ങൻത്തൊക്കെ വീട്ടിലിര്ന്ന് ചെയ്യ്ന്ന്ണ്ട്
ഡാറ്റ എൻഡ്രിന്താ
ആഹ് അത് കമ്പ്യൂട്ടറിന്റെ സർട്ടിഫിക്കറ്റിലങ്ങനെ കേറി
ഏഹ് അയ് എത്രെ ഫീസ്
എന്റെ അത് ഞാനിവ്ടെ ഇവ്ടെ പഠിച്ചതാ ഞങ്ങളവ്ടെ സെന്ററില് പഠിച്ചതാ
ന്ന്ട്ട്
അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഡെലിവറിക്കെ കഴിഞ്ഞീന് ശേഷം ഇപ്പങ്ങനെ ഇപ്പൊ മോക്കൊന്നര വയസ്സായിട്ടുള്ളു ചെറ്തിന്
ആഹ്
അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് വീട്ടിലിരുന്നാണ്ട് ഇങ്ങനെ ചെയ്യ്ന്ന്ണ്ട് അപ്പൊ പൊറത്തു പോയി ചെയ്യ്ന്ന് പറയാപ്പ സാധിക്കൂലലൊ രണ്ട് കുട്ടീളം കൊണ്ട്
ഫോണിലെന്താ ചെയ്യ ടൈപ്പീതൊട്ക്കെ
അപ്പൊ അയിന് എന്താ പൈസട്ടൂലേ
പൈസ കിട്ടു അതിങ്ങനെ ഫോമ് ഫില് ചെയ്യാന് അങ്ങനെയൊക്കെ ഉണ്ടാവും അത് ഞമ്മള് വർക്ക് എടുക്കണേന് അനുസരിച്ച ഏഹ്
എനിക്കൊക്കെ ചെയ്യാൻ പറ്റോ
അത് സർട്ടിഫിക്കറ്റ് വേണം സർട്ടിഫിക്കറ്റ് ബേസിലൊക്കെ കേറ്റൽ
ഇല്ലതെ പറ്റൂല
സർട്ടിഫിക്കറ്റ് വേണം പിന്നെ ഓല് ഞമ്മളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട്
അങ്ങനെ കേറ ഞമ്മള് വർക്ക്ക്കെടുക്കണേനനുസരിചാണ് കമ്മീഷൻ ബേസിലക്കെ ട്ടൊള്ളു ഞമ്മള് എത്രത്തോളം വർക്ക് എടുക്കണ്ട വെച്ചാ അത്രയും ക്യാഷ് കിട്ടും
ഏഹ്
അങ്ങനെ
അത് ശരി അത് സർട്ടിഫിക്കറ്റ് കിട്ടണങ്കില് ഏഹ് പൈസ കെട്ടണോ
ആഹ പൈസ കൊടുത് പഠിച്ചത് തന്നെയാണ് ഒരു വർഷത്തേ കോഴ്‌സ
ല്ലെ
ഹലോ
ഏഹ്
ഹലോ
അത് ശരി